ഓഹ് ഹലോ
ഹലോ
ആ കേൾക്ക്‌ണില്ലേ
ആ പ്പൊ കേക്ക്‌ണ്ട് കേക്ക്‌ണ്ട്
പെരുന്നാക്കെന്തൊക്കെ ഡ്രസ്സ്ട്ത്ത് എല്ലാവർക്കും അനിയത്തിക്ക് ഇമ്മാക്ക് അൻക്ക് എല്ലാർക്കൊക്കെ എന്തെ ഇട്ത്ത്
പെര്ന്നാക്ക് ഇൻക്കൊരു ഒരു ടോപ്പ് പോലെ ഒരു കിളിപ്പച്ച ഉള്ളില് ഇന്നറൊക്കെ ഇട്ടാണ്ട് ഒരു സാനം പിന്നെ ഇമ്മാക്ക് സാദാ പോൽത്തെ ചുര്ദാറ് പാർട്ടിവെയറ്
ചുരിദാറ്ല്ലേ ആ ആ ചെറ്യേ ചെറ്യേനിയത്തിക്കോ
ഏ
ചെറ്യേനിയത്തിക്കോ
ഓക്ക് ഓക്ക്‌പ്പെന്താ ആ ഓക്കൊരു പാൻറും കുപ്പായോം
ഉം
പിന്നെ വെല്യനിയത്തിക്കും അതന്നെ ഒരു ടോപ്പ് പോലെങ്ങനെ ഒരു സാനം
ആഹ് ഊം
അവിടെന്തൊക്കെ ഇട്ത്തെ
ആങ്ങളക്ക് ചോയ്ച്ചും മാണ്ടല്ലോല്ലേ ആൺകുട്യാക്കായാ ആണ്ങ്ങക്കായാ ഫേന്റും ഷർ് ട്ടും വേറെതുല്ലല്ലോ അല്ലെങ്കി ടി ഷർട്ടും ഫേന്റും
ആഹ്
ആ ന്ന്ട്ട് പെര്ന്നാളൊക്കെ അട്ച്ച് പൊൾച്ചോ എല്ലോട്ത്ത്ക്കും പോയോ
ആ പെരുന്നാള് വല് വല്യേ വല്യേ സൽ ത്ത്കൊന്നും പോയില്ല കുടുംബക്കാര വീട്ട്ക്കൊക്കെ പോയി പിന്നെ പിറ്റേന്ന് ഞങ്ങള്
എത്തിയ പക്ഷേ ആ പിറ്റേന്ന്
പിറ്റേന്ന് ഇങ്ങട്ട് പോയിനി എന്താ ഞങ്ങള വേറൊരു കുറച്ച് ദൂരേണ് സ്ഥലം
ആഹ് ആഹ്
വേറരു റിലേറ്റീവിന്റെ വീട്ടു പോയിന് അന്ന് ഫുഡ് എന്താ ബിരിയാണി അല്ല മന്തിണ്ടാക്കി
പെരുന്നാൾന്റെ അന്ന് ല്ലേ
ആ ആ പെരുന്നാൾന്റന്ന്
ഉം ഉം ഇമ്മ ഇണ്ടക്കേ വീട്ടില്
ആഹ് മ്മന്നെ
ആഹ് ഞാന് ചിക്കം കോഴി ബിരിയാണി വെച്ച് അങ്ങനെണ്ടാക്കി പിന്നെ പായസോംണ്ടാക്കി ചിക്കൻ പൊരിച്ചു അങ്ങനെ ഉണ്ടാക്യേക്കാണ്
ഇങ്ങളെവ്ട് കെക്കെ
അന്ന് എടുക്കും പോയിട്ടില്ല എവിടുക്കും പോയില്ല അന്ന് അന്നൊരു ഒന്നാമത് സുഖല്ലാതായ ദിവസായി അന്ന് പീരിയഡ്സ് ആയിക്കാണ്ട് അപ്പൊ പിന്നെ മ്മക്ക്ങ്ങെട്ടും ഒരു ഒന്നിനൊരു മൂഡ്ണ്ടാവൂല്ലല്ലോ
ആഹ് അതാണ്
മട്പ്പ്ള്ള ഒരു ദിവസല്ലേ ഉം ഉം അന്ന് ദേഷ്യോം വേറെല്ലോക്കപ്പാടെ വരുന്ന ഒരു ദിവസം ആ ഇങ്ങനത്തെ ഒരു ദിവസാവും ചെയ്യാ അപ്പ പിന്നെ ഒന്നിനൊരു ഇതില്ലേയിരുന്നു പിന്നെ പിറ്റേന്ന് വീട്ട്പ്പോയി പിറ്റേന്ന് ഉച്ചൻ്റെ ശേഷം
ആഹ് വീട്ടിലെന്തൊക്കെയ്നി
അവ്ടെ പിന്നെ ചിക്കൻ ബിരിയാണി തന്നെന്നേ പിന്നെ ഇപ്രാവശ്യം എല്ലോട്ത്തും ചിക്കൻ ബിരിയാണി തന്നെയ്കാരം പിന്നെ പോത്ത് ബീഫ് കിട്ട്ണോണ്ടേയ് ഒരു വിധത്തിലൊക്കെ
എല്ലോടത്തുഅതന്നെല്ലേ
അങ്ങട്ട് ഞാനായ്നന്ന് പോയിട്ടില്ലല്ലോ അതോണ്ട് പിന്നെ ഇമ്മ പറഞ്ഞു ങ്ങനെ ക്കെയ്നി അ മോം പോയിനി വല്യോന് ഓം രാത്രി രാത്രി പതിനൊന്ന് മണി പത്ത് മണി പന്ത്രണ്ട ശേഷം പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച്
ഉം നിങ്ങൾക്ക് എന്താ അടുത്തിന പെരുന്നാക്ക്
എനിക്ക് ഞാൻ സാദാ സാദാ ഒരു ചുരിദാറ് വലിയൊരു പാർട്ടി മസ്ലില് ഒരു സാധാ ചുരിദാറ് പാർട്ടിവെയറാക്കിയിട്ട് എടുത്തിട്ടില്ല പിന്നെ ഒരു മാക്സി എടുത്തു കല്യാണം ഇപ്പോഴൊന്നുല്ല ഞാന് ഇപ്പ ഇതിന്റെ ഒരു കൊറച്ച് മുന്നേണ് പാർട്ടി വെയർ എടുത്തിരുന്നത് അമ്മോ ന്റെ മോന്റെ കല്യാണം ഉണ്ടായീന് അയിനും വേണ്ടീട്ട് പ പാർട്ടിവെ യറെടുത്തിരുന്നു അപ്പൊ പിന്നെ
ആഹ് അതിനുംകൊടുക്കണ്ടെ കാശ് അല്ലെ ഏഹ് ഏഹ്
ആഹ് ഇനി രണ്ട് മാസം കഴിഞ്ഞാല് കസിന്റെ കല്യാണണ്ട്
ആഹ് ആഹ് അപ്പൊ ഇനി അയിനും എടുക്കാം
അയിന് എടുക്കണ്ടി വരും മിക്കവാ എടുക്കല് നിർബന്ധാണ് അയിനിപ്പൊ ഒരു കൂട്ടം ഒരു കൂട്ടത്തും പോലെ ഒന്നും പറ്റും തോന്നണില്ല കാരണം മഞ്ഞക്കല്ല്യാ മഞ്ഞ കല്യാണത്തിന് ഇല്ല മഞ്ഞ ചുരിദാറ് എന്റെ അടുത്ത്ണ്ട് പിന്നെ ബ്രൈറ്റ്ബി കാണും മറ്റേത് കാണും എന്തൊക്കെയോ പറഞ്ഞ കടക്കുണ്ട് അങ്ങനെ പറഞ്ഞുന്നോടിയാരനാണ് ഞാൻ ഉം
കൊറേ പ്ലാനിങ്ങ്ണ്ടാവും
ഉം കൊറേ പ്ലാനിങ്ങ്ണ്ടാവും പരിപാടിയായിട്ട്
ആഹ്
അപ്പൊ മഴക്കാലം ആവുക എന്താണ് അവോ കണ്ടറിഞ്ഞ് കാണാം
ആഹ് ആഹ് മഴക്കാലത്താണ് പരിപാടി നടക്കാൻ പ്രയാസം
ഉം പ്രയാസം മറ്റേത് പറഞ്ഞാ ബ്രൈറ്റു ബീക്കൊക്കെ ആപ്പൊഴ വക്കത്താണ് പോയാല് നല്ല രസായി
കൊറച്ച് ഒര് എളം വെയില് ഉണ്ടെങ്കി നല്ലതായില്ലെ
ആഹ്
ഫോട്ടോക്കും ഭംഗിയുണ്ടാവും
ഉം ഇപ്പൊക്കെ ഫോട്ടോ അല്ലേ വേണ്ടിയത് കാര്യയായിട്ട്
ആഹ്
എല്ലാർക്കും ഉം വീഡിയോ ഫോട്ടോ ഇത് തന്നെ ഉം സ്റ്റാറ്റസ് വെക്കുക ഇതൊക്കെ തന്നെ അല്ലെ ഇപ്പത്തെ ഇപ്പൊത്തെ കാലഘട്ടം
ആഹ്
പിന്നെന്താ ഫുഡ് കഴിച്ചോ ഭക്ഷണം കഴിച്ചോ
ആഹ് ഫുഡ്‌ഒക്കെ കഴിച്ച് നിങ്ങള് കഴിച്ചോ
ഉം ഇല്ല കഴിച്ചിട്ടില്ല
ഏഹ്
ഒന്നാമത് ജലദോഷം പിടിച്ചിട്ടെ ഭക്ഷണത്തിനോടൊന്ന് വൈകുന്നേരം ഞാന് ഞാനിപ്പം മധുരപലഹാരത്തിനോടൊക്കെ നോ പറഞ്ഞേന് ഒക്കെ ബേക്കിലാക്കീന് ഷുഗർ ആയോണ്ടല്ലാ തടിയൊന്ന് ഷുഗർ കട്ട് ഷുഗറ് തടി ഒന്ന് കൊറഞ്ഞിട്ടാൻ വേണ്ടീട്ട് ചായകുടിക്കല് കൊ റവാണ് ഇപ്പ ഇപ്പൊ കുടിച്ചിണ്ട് ഇപ്പ ഈ രണ്ട് മൂന്നാല് ദിവസം നല്ല ചായുടിയാണ് അത് കാരണം ചൊമ ഇങ്ങനെ വരുമ്പൊ മ്പളെ കൊല്ലി ചൂടായി കൊടുക്കാം മധുര ഇടാത്ത ചായ ഇട്ട് കുടിച്ചാനും കഴിയുന്നില്ല അപ്പോൾ കുറേശ മധുര ആട് ചെയ്ണ്ട്
ഏ ഒരു എളംമധുര ഇട്ട് കുടിച്ചാതില്ലോ ഏ
ഉം പൊരി പൊരിക്കടി ഒന്നും ഞാൻ കൂട്ടലില്ല പറിയ ഞാൻ ഉപയോഗിക്കലില്ല ഒക്കെ വെയ്റ്റ് ഒന്ന് കുറയോ അറിയാൻ വേണ്ടീട്ടേ
ആഹ്
കുറഞ്ഞു ചെയ്തിട്ട് അതൊക്കെ ഒഴിക്കിയപ്പൊ നാ അഞ്ച് കിലോ കുറഞ്ഞിട്ടുണ്ട് ഞാന് പിന്നെ തടിച്ചോ മെലിഞ്ഞ അറിയിലന്ന് ആ എണ്ണകടിയും മധുരം ഒഴിവാക്കിയപ്പം ചോറിന്റെ അളവും കുറച്ചു അതൊക്കെ കുറച്ചപ്പോ അഞ്ച് കിലോ കുറഞ്ഞിട്ടുണ്ട്
വ്യാഴാമം ചെയ്തീനോ
വ്യായാമം ചെയ്യാൻ കഴിയൂല കാരണം കാലിന് കേടാണ് നടക്കാനൊന്നും പറ്റൂല നേരെ നിരന്ന സ്ഥലത്ത കൂടെ തന്നെ നട അധികം നടക്കാൻ പറ്റൂല്ല മുട്ടിന് എന്തോ മുട്ടിന് ഒന്നിന് ഓപ്പറേഷൻ കഴിഞ്ഞതല്ലേ പിന്നെ മറ്റേ മു ട്ടിന് എന്തോ ദായീന് പറഞ്ഞു എന്താ തേയ് മാനം സംഭവിച്ചെന്നാണ് ഡോക്ടർ പറയുന്നത് അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാ മുട്ട് അങ്ങനെ ഇളകിയാല് അപ്പൾ പിന്നെ വ്യായാമം ചെയ്യാൻ വയ്യ
ആഹ
ആ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പം മേ മധുരത്തെ മൊക്കും മറ്റോ ഞാൻ ആദ്യം മധുരം മാത്രം കുറച്ചിട്ട് ഞാന് കുറ കുറച്ച് ഒകെ ഒന്ന് കുറഞ്ഞിരുന്നേ പിന്നെയാണ് ഇ മധുരമില്ലാത്ത പഞ്ചസാര ന്നാണ് ഡോക്ടർമാർ ഇങ്ങനെ ചോറിനെ കുറിച്ച് പറഞ്ഞപ്പളെ ചോർ ചോറ് ഒഴിവാക്കി ഉം ചോറ് ചോറ് ചോറ് ചോറ് ഉം ചോറ് ബ്രെഡ് മൈദ ഇങ്ങനത്തെൊക്കെ മധുരമില്ലാത്ത പഞ്ചസാരയാണ് ന്ന് പറഞ്ഞ് കാണ്ട് ഡോക്ടർമാരെടെ ആ ഡോക്ടർ ക്ലാസ് ഇങ്ങനെ കേക്ക കേക്കണം മൈ ഷുഗർ ക്ലിനിക്ക് ന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനലുണ്ട് അതിൻ്റെ ആ ഡോക്ട ഡോക്ടർമാരുടെ ക്ലാസ് ഇങ്ങനെ കേൾക്കണം അപ്പൊ ഞമ്മൾ ഓരോന്ന് കഴിക്കണതിനും ഞമുക്ക് ഷുഗർ വരുന്നതും നമ്മള് ഷുഗർ അടിച്ച് കയറ്റുന്നതും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ അതങ്ങനെ കേൾക്കാം അപ്പോ പിന്നെ അങ്ങനെ കുറച്ചിട്ടുണ്ട്
ആഹ ശരീരത്തിനും നല്ലതാണ്
ഉം പിന്നിട്ട് ഞാൻ തൂക്കി നോക്കിട്ടുംല്ല വേയ്റ്റൊന്നും നോക്കിയിട്ടില്ല
ആഹ്
ഭാരം എത്ര ഉണ്ട് അറിയാന് ഞാൻ നോക്കിയിട്ടില്ല പിന്നെ
ഉം എരു ഒക്കെ ഇഷ്ട നിങ്ങൾക്ക്
ഉ എരുവും അച്ചാറൊക്കെ ഇഷ്ടേനി അതും അച്ചാറിനും കുറച്ച് ബാക്ക്ക്ക് ആയിന് ഇപ്പം അപ്പം അചാറ്മ്മക്കൊന്നും വല്ലാതെ അ ങ്ങോട്ട് മറ്റേ ഞാൻ അച്ചാറ് നല്ലോ ഇഡും ചെയ്യും നല്ലോ കഴിക്കുകയും ചെയ്യും എന്റെ ഉം ആ കയ്പ്പങ്ങച്ചാറൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞട്ടാ അച്ചാറ് എല്ലാവർക്കും ഇഷ്ടപ്പെടും പക്ഷെ ഇപ്പൊ ഞാൻ അച്ചാറമ്മക്ക് ഉം അച്ചാറമ്മക്ക് നോക്കലില്ല ആഹ അച്ചാർ മ്മക്ക് നോക്കലേന്നെ ഇല്ല ഞാൻ
ആഹ്
അച്ചാറും ഉം അച്ചി അച്ചാറിന്റെ ആളാണല്ലോ ഉം എന്റെ ചെറിയ നാത്തൂനൊക്കെ അയില് പെട്ട എന്റെ ഉം എന്റെഅവിടുത്തെ ചെറിയ നാത്തൂന് ഓളും അതി പെട്ടതാ ഓളും ഇപ്പൊ കൊറേ കൊറ അച്ചയ്ക്ക് നോക്കൊക്കെ കാല് വേദന വന്നപ്പം അച്ചാറും ഇതൊക്കെ
ഉം ഓക്കും കാലുവേദനയാ
കാല് വേദന ഉണ്ടായിനി ഇപ്പൊ മാറീന് ഓളും തന്നെ വെ വെയിറ്റ് കുറച്ച് കുറച്ച് അപ്പോക്കും കാല് വേദന മാറി
ഉം
പിന്നെ എന്താ അ അനിയ ഓലൊക്കെന്ന് സ്കൂൾ ഉണ്ടോ ക്ലാസ് ഉണ്ടോ ഓല്ക്കൊക്കെ
ഏഹ് ഇന്ന് വലിയ അനിയത്തിക്കുണ്ട് ബാക്കിയുള്ളവർക്കൊന്നുല്ല
ആഹ് അവൽകൊക്കെ ശനിയാ ഉം
കച്ചറ ഉണ്ടാക്കി അങ്ങനെ നടക്ക്ണ്ട്
അഹാ
ഇന്നിപ്പോ ഇപ്പൊ പോയി അടുക്കളയില് തല്ലുണ്ടാക്കുണ്ട്
ആഹ്
എന്തോ ബേക്കറിക്കോ
ആഹ് അവലൊക്കെപ്പൊ ആഹ് പ്രായല്ലേ
ആഹ് ഓൽക്ക് ഓര് രണ്ടാളുണ്ട് തല്ലുണ്ടാക്കാനും
അതെ
ഉം
അത് അത് കൊറച്ചു നേരം കാണാതിരുന്നാലും അത് സങ്കടമാണേനും കൂടിയാൽ ഭയങ്കര ഇത് ഉം കൂ കൂടിയാ ഭയങ്കര തല്ലുമാണ് അത് ഈ എല്ലാരെയും അവസ്ഥയുമാണ് ഇവിടെയുണ്ടല്ലോ രണ്ടെണ്ണം ഇല്ലാന്നെ വലിയതായാലും ഉണ്ട് ആഹ് തല്ലൂടല് ഇജ്ജും അനിയത്തിയും തല്ലൂടുവോ
ഞാനും അനിയത്തിയും ഇടക്ക് തല്ലൂടും
ഉം കാട്ടൂല എന്നാലും തൊള്ളത്തല്ല് നല്ലോണം കൂടും
ഉം
അങ്ങട്ടും ഇങ്ങോട്ടും പറഞ്ഞാണ്ട് കാട്ടണ പ്രായൊക്കെ കഴിഞ്ഞില്ലേ ആഹ്
എത്താലും എത്ര എളയതായാലും നമ്മളെ അനിയത്തിമാരും ഏട്ടൻ ആങ്ങളമാരുല്ലെ ആഹ് ഒരു തല്ലൂടൽ വേറെ രസം തന്നെയാണ്
ആഹ് ആഹ് അത് അതാ ഒരു പ്രായത്തിന്റെ ഒരു ഇതാണ്
ഉം ആഹ് പ്രായത്തിൻ്റെ ഞാനൊക്കെ ചെറുതായിനന്ന് എൻ്റെ ആങ്ങളാര് ഓര് രണ്ടും ആൺകുട്ടികളാ എൻ്റെ വലിയ ആങ്ങള മുടി ഇങ്ങട്ട്പിടിച്ച് വൽ വലിച്ചലെയ്നി ഓന് ഉം ഇപ്പൊ അതൊക്കെ പറഞ്ഞ് ചിറിച്ചും ഇപ്പൊ നമുക്ക് ചി പറഞ്ഞു ചിരിക്കാനൊരു കാരണാ അത്
ആഹ് നിങ്ങളാകെ ഒരു പെൺ പെൺകുട്ടിയല്ലേ ഉള്ളു
ആഹ് അതൊന്നും അവിടെ നോക്കൂല അപ്പൊ ഇപ്പഴല്ലേ ഒക്കെ ഇപ്പളല്ലെ ഒക്കെ സ്നേഹം വരുന്നത് അന്നൊന്നും അതല്ലേ അന്നൊക്കെ അന്ന് ഓൽക്ക് എളുപ്പമാണ് പെൺകുട്ടികളെ മുടി പിടിച്ച് വലിച്ചാന്
ആ ആ ആൺകുട്ടികളെ സ്ഥിതി അതന്നെ പെൺകുട്ട്യാളെ മുടി പിടിച്ച് വൽച്ചാ
ആ അതന്നെ ആൺകുട്ടികൾക് ല്ല പരിപാടി ഉം ആ ഓൽക്കും ഇത് വേഗം കജ്ജ് കിട്ടണത് അതാണ് അപ്പൊ നമ്മള് വേഗം ഒഴിഞ്ഞ് മാറും ചെയ്യും
ആ നമ്മളിപ്പ നുള്ള മാന്ത ആ എന്നാ ശരി